ഹലോ കേൾക്കുന്നണ്ടോ?
കേൾക്കുന്നില്ലേ ആ ഉണ്ട്
ആ അതെ അതെ കേൾക്കുന്നുണ്ട്.
ആഹ എന്തൊക്കെണ്ട് വി ശേഷംക്കെ ആഹ ചെറുതായിട്ട് മഴൊക്കെ ഇണ്ടന്ന്.
ശക്ക സുഗായിട്ട് പൊന്നു ഇപ്പ എള്ളോ
ആ എവിടെണ്ടോ.
വെള്ളള്ള ഏരിയാണോ അവിടെ ഇവിടെ മഴ എങ്ങനെപ്പ ചെറിയ മഴയള്ളൂ.
ആ
മഴയ ഒന്ന പെയ്ത് തോർന്നു.
ആഹ ആഹ ആഹ
അടെ വെള്ളള്ള എരിയാണോ?
വെള്ളിയായി കണക്ഷൻ ആ കണക്ഷന്റെ കണക്ഷന്റെ വെള്ളണ്ട് കണക്ഷനാണ് വെള്ളക്കെ ആ പൈപ്പ് ആ കിണറില്ലല്ല ഞങ്ങള ഇവിടെന്നും കിണർത്തിയാലല് വെള്ളം കാണൂല
ആ വെള്ളത്തിന് ക്ഷമള്ള ഏരിയന്നലെ.
ശ ഇവിടെ പാറ ആയിട്ട് ആ ആ ശാമ്ളം രിയാണ് പിന്നെ ഞങ്ങല്നിക്കണ ഏരിയൊക്കെ പാ റണ് വെള്ളം കുതിയാല് വെള്ളം കാണൂല. അപ്പൊ ങ്ങള് താഴേന്ന് മോട്ടർ വെച്ചന് കുടിവെള്ളത്തിന്
അതെ
കുടിവെള
ആഹ ആഹ
വെള്ളത്തിനൊക്കെ മോട്ടർ വെച്ചന് അല്ലാത്തതിനൊക്കെ ഹൗസ് കണക്ഷന് അതണ്ട്
ആഹ ഞബടെ ഞങ്ങാ നിക്കണ ഏരില് വെള്ളണ്ട് വയൽ പ്രദേശ ആണോ അതെ പാടം വയലിന്റെ പുഴന്റെ ഒക്കെ അടുത്താണ്. അതുകൊണ്ട് നല്ല വെള്ളണ്ട്. അതെ വെള്ളം. നമ്മള ആവശ്യത്തിനൊക്കെ തന്നെ ഇഷ്ടം പോലെ വെള്ളണ്ട്.
വെള്ളക്കെ കേയറൂല അങ്ങനത്തെ സ്ഥലം ആവുമ്പോ കൊങ്ങവളം വരുമ്പോ.
അതെ നല്ല വെള്ളപ്പൊക്കെ നല്ല ഓറ ഇപ്പോ വയനാട്ടിലൊക്കെ നമ്മ ഉരുൾ പൊട്ടല് ഇണ്ടായോണ്ട് ആഹ് വെള്ളപ്പോക്ക ആഹ് സമയത്തൊക്കെ ഞമ്മ ഇവിടെ വെള്ളം കെറി വീട് വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിര്ന്നു വെള്ളം കൂടിയാലും നമ്മുക്ക് ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അലെ
ആഹ് രണ്ടും അല്ലെങ്കിലും മിതമായി നിൽക്കണം ഏത് സംഭവ ആയാലും
ആഹ് അതെ നോർമലി നമ്മു ക്ക് സാധാ ഓരോ വർഷത്തിലും വെള്ളപ്പൊക്ക ഇങ്ങനെ വരാറുണ്ടല്ലോ അത് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ ഇങ്ങനെ ഉരുൾ ക്കെ ഉണ്ടകുമ്പോയാണ് ആഹ് അതെ ഉരുൾപൊട്ടലൊക്കെ ഇണ്ടായി നല്ല സ്ട്രോങ്ങ് ആയി ട്ടുള്ള വെള്ളപ്പൊക്കെ വരുമ്പോഴാണ് പ്രശ്നം ഇവിടെ കവുങ്ങിന്റെ ഏരിയാണ് കവുങ്ങൊക്കെള്ള ഭാഗാണ്
അങ്ങനത്തെല്ലേ തോട്ടങ്ങളൊക്കെള്ള പാടാണ്
അതെ ആഹ് നമ്മൾ കേരളത്തിൽ കൊറേ പുഴകളും ഒക്കെ കൊറേ ഉള്ളതുകൊണ്ട് വെള്ളം ഉണ്ട് പക്ഷെ വേനൽ മഴകാലാവുമ്പോ നമ്മൾ വെള്ളത്തിന് ബുദ്ധിമുട്ടും അനുഭവ അനുഭവിക്കുന്നുണ്ട് മഴക്കാലത്തുള്ള വെള്ളം നമ്മൾ ഹലോ കേൾക്കുന്നില്ലേ
നിങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇതെരെ ണ്ടാവുല്ലല്ലോ വേന അങ്ങള് ഉം പാടത്തിന്റെ അടുത്തയതുകൊണ്ട്
അതല്ലേ മൊത്തത്തിൽ നമ്മളെ കേരളത്തിൽ നല്ല മഴയും ആഹ് ആഹ് പുഴകളും ഒ നമുക്കുണ്ടല്ലോ പക്ഷെ കേരളത്തിലെ പല ഭാഗ ത്തും ഉം ഞമ്മൾ വേനൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്
ആഹ് ഇവിടെ ഇതന്നെ വെള്ള ത്തിന് ബുദ്ധിമുട്ട് വന്നീനൂ അപ്പോത്തിന് മഴ പെയ്ത് ഇപ്പോ രണ്ട്‌ മൂന്ന് മഴ ഒകെ ഇങ്ങെനെ പെയ്തപ്പോ ഞങ്ങൾ മോട്ടർ വെച്ച കെണട്ടിലൊക്കെ വെള്ളണ്ടായി
ആഹ് ആഹ് മഴാണ് മഴ വെള്ളല്ലാതെ നമ്മുക്ക് ഒരു നെൽക്കും ജീവിക്കാൻ കഴിയില്ല എല്ലാ ആവശ്യ ത്തിനും വെള്ളം വേണം വെള്ളം ഇല്ലെങ്കിൽ
നമ്മൾ പ്പോ അതന്നെ നമ്മളെ ടാങ്ക്ക്ക് കിട്ടും വാണം നമ്മുക്ക് കൊണ്ടോന്നാണ്ട് ബുദ്ധി എത്തൂല എവ്ടെ കൊണ്ടോന്നിട്ട് നമ്മൾ ബാത്റൂമില ആവശ്യത്തിനൊക്കെ നമുക്ക് മേലക്കന്നെ കിട്ടും വേണം
അതെ ഇപ്പോ പിന്നെ പുതിയ ടെക്നോളജി ബാത്റൂമൊക്കെ പിന്നെ യൂറോ പിനോക്കെ ആയതുകൊണ്ട് അതിലുക്കും കൂ ടുതൽ വെള്ളമാണല്ലോ ഇന്ത്യന്റെ ഇന്ത്യന്റെ അപ്പോ പിന്നെ ബാത്റൂം ഉപയോഗിക്കണം ഇന്ത്യൻ്റെ ക്ലോസ്സെറ്റൊക്കെ നമ്മൾ ഉപയോഗി ക്ക്‌ണ്ടായിര്ന്നില്ലേ ആദ്യം അതൊന്നും ഇപ്പം കൂ അത് ഇപ്പം കൂടുതലും ഒഴിവാക്കി പണ്ട് ആഹ് വെള്ളം കിണ്ടി ന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നല്ലോ പണ്ട് വെള്ളം ഉപയോഗിക്കുന്നെ കൊർഞ്ഞേ വെള്ളം മാത്രം അയിൽ
ഇരട്ട ക്കുളം
ആഹ് ഉപയോഗിക്ക്‌ന്ന്ണ്ട് പ്പൊ അ
വുളു ചെയ്യാനൊക്കെ
അതെ അന്നൊക്കെ വെള്ളം ഇഷ്ടം പോലെ ണ്ടായാലും ഓൽ പിന്നെ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചെനും ഉപയോഗി ചിരുന്നത് ഇപ്പ അത് ശ്രദ്ധിക്ക്‌ന്നില്ല ള്ള വെള്ള എല്ലത്തിനും
ആഹ് ഞങ്ങൾ പിന്നൊരു ഉള്ളേരിയാണ് വള്ളപ്പൊക്കം വന്നാലൊന്നും പിന്നെ അങ്ങളെ ഞങ്ങളെ അങ്ങട്ട് എത്തൂല അലോ റയ്ഞ്ച് പോയോ ഹലോ ഹലോ ഹലോ ഹലോ